ഹലോ
ഹളോ
ഹലോ കേൾക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ആയിക്കോട്ടോ
ചായോക്കെ കുടിച്ച് കുട്ടികളൊക്കെ മദ്രസ്സ് പോയി നല്ല മഴ
ന്നലെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നുല്ലേ
ആഹ് ഇതിരേ വിളിച്ചിണ്ടായിരുന്നു ഇപ്പന്ന ഇന്ന ആയാണ് ഇന്നര അല്ല ആഹ് തന്ന തന്നെയാ വൈനാരാവോളും നല്ല കൊർചോസം വിളൾച്ചു നമ്മളൊക്കെ എല്ലേതൊക്കൊന്ന് ഒൺങ്ങി ഉഷാറായ് കിട്ടി.
നല്ല മഴയാണ് രാവിലെ തന്നെ ആഹ് വടെ മഴന്നെ ഇപ്പല്ല്യ. പ്പ തോർന്ന്ക്ണ് രാവിലെ എനീറ്റപ്പളൊക്കെ നല്ല മഴേണ്.
ഇനി ഇപ്പവടെ നല്ല മഴേ ആഹ് കറ ആഹ് ഇപ്പ കറ്ത്തിര്ണ്ട് പെയ്യണ്. മം മം ത്തിലങ്ങട്ട് കറുത്ത് രാത്രിയായാ മാരിണ്ട് ഇവടെ പെരും മയേണ്.
ആണോ, പെയ്തിട്ടില്ല രാവിലെ പെയ്തതാണ്.
ആഹ് ആഹ് ചായൊക്കെ കുട്ച്ചോ?
ആഹ്.
ചായൊക്കെ കുട്ച്ചോ?
ആഹ് ഉമ്മമ്മാൻ്റെ വീട്ടിലാ ഉം.
ഹലോ.
ആഹ് കേക്ക്ണില്ലാ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ചായുട്ച്ചോന്നോഴ്ച്ച
ആഹ് ചായ കുട്ച്ചു ഞാന് കൊറെ അയേണ് ഇണ്ട ഇടാണ്ടേര്ന്ന് ഡ്രെസ്സൊക്കെ. അപ്പൊ അയൺ ചെയ്യാൻ അഹ് കഴ്ഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വിൾചപ്പൊവടെങ്ങനെ കെട്ക്കാ.
ആഹ് ആഹ് ഞാന് ഇഞിപ്പോ കുട്ട്യാള് മദ്രസട്ട് വരാനായി ഓര്ക്ക് സ്കൂൾക്ക്ള്ള. ഇതൊക്കെ ഇണ്ടാക്കാണ്ട് സ്നാക്സ്. വെള്ളം മറ്റും മർച്ചും പിന്നെ. വേറെ കുട്ടികളൊക്കെ എവ്ടെ എത്ര കുട്ട്യാള്ണ്ട്?
നാലാള്ണ്ട് ചെർതൊർങ്ങാണ് നീച് ഇല്ല നീറ്റാ പിന്നെ പൊങ്ങോളം നട്ക്കൂല
ആഹ് അഹ്
മൂന്ന് വയസായ്ട്ടൊള്ളു ഓന് ഫോണ് വാണ്ട്യരും. ആഹ് ഫസ്റ്റോനാണ് ഞാൻ വിളി പറയും ഞാൻ വലെ വിൾച്ചട്ടെ ഞാനോലെ വിൾച്ചട്ടെ അർഞ് പോണാ അതോ പറയാ ഉം
ഉം
ല്ലേ കേക്കേണില്ലെ മൂത്തവനും ഞാനും ത് അഞ്ചിലാണ് അയ്ൻ്റെ മൂത്തത് പത്തിലാണ്. അയ്ൻ്റെ മൂത്തത് പ്ലസ് ടു ആണ് നാല് മക്കളാണ്.
ഉം ഉം എന്താ ആണും പെണ്ണൊക്കെണ്ടാ?
ഉം
ഉം ഉം.
നാലും നിക്ക്ണില്ല്യ. അപ്പൊ അതോണ്ടാണ് ഇത്ര ഫ്രീ മദ്രസ്ട്ട് വന്നിട്ട്. അല്ലെ പിന്നെ ചോറൊന്നും കൊണ്ടോവാറില്ല ചായ കൊട്ക്കും സ്കൂൾകോകും.
ചോറ് സ്കൂൾല്ണ്ടാവുലെ.
ആഹ്.
ഇന്റത് സ്കൂൾ ചോറ് സ്കൂൾല്ണ്ട് ട്ടോ
ഉം.
ഗവൺമെന്റ് സ് സ്കൂളല്ല ഭക്ഷണം ബാക്കിയുള്ളം പിന്നെ എല്ലാ കുട്ട്യാളും കൂട്ടാൻ കൊണ്ടുരും അപ്പൊ അവരുക്കും വാണം ചോറ്റിക്കുള്ള കറി ഇപ്പൊ കറിയോ എന്തെങ്കിലും കൊണ്ടു പോവണം അപ്പൊ ഞാ അതുണ്ടാ
ആഹ് ലീലാക്കിയെന്തെങ്കിലും ഐറ്റുണ്ടാക്കി ക്കൊണ്ട് വരി ഓൻ അതാണെങ്കിൽ കൊറച്ചൊന്നും മതിയാവൂല്ലാ ഫ്രണ്ട്സിനും
ഞാൻ കഴിഞ്ഞ വർഷൊന്നും ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലട്ടാ ഈ വർഷങ്ങളില് ഈ വർഷം ഓളൊപ്പം ഞാൻ എന്റെ വീട്ടില് എത്തുന്ന പോണൊരു കുട്ടിയാണെ ഞങ്ങളെ വീടിനടു അപ്പൊ അവിടെ എന്നും കൊള്ളാം അവര് പോയി വെച്ചത് അങ്ങ് ദമുച്ചി അങ്ങനത്തെ സാധനങ്ങളാ കൊണ്ടു പോവാ അപ്പി ഈ കുട്ടി ഇത് വന്ന ക അപ്പൊ ഇൻ്റ സറി പറ്റാത്ത സാഹചര്യം കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകൂല്ല പിന്നെ ഞാൻ എടക്കുണ്ടാക്കും എടക്കുണ്ടാക്കൂല്ല ഇപ്പൊന്നും ഉമ്മച്ചിക്ക് തീരെ വെയ്യാ അങ്ങനെന്നെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങട് ഒഴിയും
അപ്പ അങ്ങനെ
അതൊന്നും അങ്ങ് മൂത്ത കുട്ടി മൂന്നില്
ഉം
എളയത് എം ഒന്നില് എളയത് രണ്ടാളാണ് ഒരു ഒന്നിലൊരു ട്വിൻസാണ് ട്വിൻസാണ് അപ്പൊ ഓ
ഞാ മൂന്നാൾ ക്കാർ ലെ
മൂന്നാൾക്കാര് മൂന്ന് പെൺകുട്ടികള് കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ്ട് പിന്ന ഏഹ് നിറച്ചു പണി പഠിക്കാനെവി നിക്ക് വേണ കൊഴപ്പോന്നുമില്ല അങ്ങനെ പോണുണ്ട് ഇപ്പത്തെതിലൊന്നും കൊഴ കുഴപ്പില്ല ഇന്നല സ്കൂളില് പി ടി എ യായിന്ന് അല്ല് ടീച്ചറ് പറഞ്ഞ് കുഴപ്പൊന്നുമില്ല ഇനിപ്പ നമ്മള് ഇത്രേം എഫർട്ട് എടുക്കുത്താലും ഓല മണ്ടേക്ക് കേറു നമ്മള് ഇങ്ങന ഞാനിരിന്നു ഇപ്പൊ ഞമ്മളൊരു മൂന്നാല് കൊല്ലാം മനക്കെട്ട് കഴിഞ്ഞാലേ പിന്നനെ ശെരിയിക്കോളും പിന്നെ നമ്മളിങ്ങനെ മൻക്കടണ്ടാ ഇതിപ്പോ ഞമ്മളെ മൈൻഡില്ലാതാവുമ്പളാണ് കുട്ടിയാള പഠപ്പിന്റെ കാര്യം ഏത് കുട്ടികൾടായാലും ബേക്കോട്ട് പോവ
ആഹ്
അപ്പഴ് നമ്മള് നല്ലം ആഹ് മനക്കെടണം
അപ്പ ശരി ലാവപോലെവുടെ
ഉം നാലക്ക ഓ കൊഴപ്പല്ല ഞാൻ അത്രേയും മെനക്കെടുന്തോണ്ട് വലിയൊരു കൊഴ പ്പില്ലാത്ത രീതിൽ പോണുണ്ട് ഓവറില്ലെങ്കിലും അത്യാവശ്യം കൊ ണാ ഞാനീ മരിപ്പിനു ശേഷോ ഒപ്പിരുന്ന് പഠിപ്പിക്കും അത് കഴിഞ്ഞാ ഒരു പണിയും നിക്കുല്ല പറയു ഒണയിന്റെ ൻ്റെ ജോലി കൂടെ ഞാൻ തീർത്തിട്ട് ആ ഒരു ഏഴ് ഏഴര തൊട്ടിട്ട് ഒരു ഒമ്പതര വെരെ ഓലെ മൂ മൂന്നാൾത് കയ്യണ്ടേ ഒരാൾതല്ലല്ലോ എനിക്ക് മൂന്നാളത്ണ്ട് മൂന്നാളുതും വാണം മൂന്നാളതും ഞാൻ തന്നെ നോക്കാനുള്ള അതല്ലായിട്ടും അവര് ഒറ്റയ്ക്ക് ചെയ്യാനും ഒന്നും എട്ട് വയസ്സായോളത് മയ്യാളാലെകാട്ടിയും ഞാൻ തന്നെ മാണെന്നുള്ളൊരു ചിന്താഗതിയാ ആഹ് ആഹ് അപ്പൊ അവളങ്ങനത് ഇതാ ആഹ് അല്ലാണ് അപ്പഴ് ഇവൾ പിന്നോ മറ്റോല് പിന്നെയും വാ വർക്കുകള് ചിത്രം ചിത്രം വരക്കല് കളറിങ്ങ്
ഉം
അതൊക്കെ അവര് അവര അവര്ക്ക് പിന്നെ കളറിങ്ങില് അവളെ ശ്രദ്ധിക്കേണ്ടാവശ്യവില്ല ചിത്രം വരയ്ക്കലില് വേണേ ശ്രദ്ധിക്കണം ആഹ് അവര് ഉഷാറായിട്ട് ചെയ്യും തണ ഈ പഠിപ്പിലാണ് മൂന്നാളും ഞാന് ഇങ്ങനെ പക്ഷെ കൊണ്ടുപോയി. ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊത്തെ പിന്നെ ഞമ്മള ഒപ്പം ഇരുന്ന് കൊടുത്താലേ അവരൊക്കെ ചെയ്തോളും. അത് ചെയ്തൂടാ ഇംഗ്ലീഷ എടുത്ത് വായിച്ചൂടി മാത്‍സ് എടുത്ത് എഴുതിക്കൂട് ന്നക്കെ പറഞ്ഞ അങ്ങനെ ങ്ങട്ട് എഴുതും. ഞമ്മള് ഒപ്പരിക്കണം.
നമ്മള് ഫോണ് കളിച്ചിരുന്ന ഓലും അവിടെ നിക്കും അതാ ഉണ്ടാവാ ഉം.
അപ്പൊ ഒപ്പമിരിക്കാഞ്ഞാൽ എന്താ ഒരാള ഒരാളെ പെൻസിൽ എടുത്തൊണ്ട് പോകും അ അത് പിന്നെ ഒരു വിഷയമാവും ഇപ്പോ മൂന്നാ മൂന്ന് സെക്ഷൻ ആക്കിക്കാണ്
അ ശരി
ശ....
ഞാൻ ടി ന്റെ മോന് അഞ്ചാം ക്ലാസിലാണ് ഓന് ആൺകട്ടികളാവകുമ്പോ ഇത് പിടിച്ചാ കിട്ടൂലമ്മക്കേ.
അ അടിപടിയാണ് ചരന്നറിയ അപ്പ ഞൻ അപ്പ ഉള്ള അടിപുടി നട നടന്ന, ഇങ്ങത്തെ ഇപ്പ ഒരു കഥനെ. പിന്നെ അസ ഓവിടെ പിന്നെ അവരുടെ-
ഓറേഞ്ച് പോയോ? കേക്ണില്ലല്ലോ.
പല കാര്യങ്ങള ഇങ്ങനെ- പോവാന്നല്ലാതാ, പിന്നെറിജട്ടങ്ങൾങ്ങന- ഉ.....
ഉം.. നിന്റെട റേഞ്ച് പോയി വന്ന്ണ് ഒന്ന് കേൾക്കാതെ... ആഹ റേഞ്ച് പ്രോബ്ളം ഇണ്ടല്ലേ, ഉ കേക്ക ആഹാ അപ്പോ കേക്കണ്ട്. ഞാനൻ എന്റെ മോനെ ആൺകു- ആവുമ്പോ നമുക്ക് വല്ലാതെ പിടിച്ചാ കിട്ടൂലല്ലോ, വൈകേരം സ്കൂൾട്ട തന്നെ കളിക്കാൻ പോവാ, പിന്നെന്താക്കിയോ ഒന്ന് - മദ്രസ എടുക്കുമ്പോത്തന എന്നെ ഓൻ കുഴ്ങ്ങി, ഞാൻ എന്നിട്ട് ഓൺലൈൻായിയിട്ട് ഒരു ട്യൂഷനും കൊടുത്ത്.
ഞാൻ ഓൺലൈൻ ട്യൂഷൻ- ഈ വെക്കേഷന് രണ്ടു മാസം ഞാൻ ട്യൂഷൻ കൊടുതുക്ക്ണ്, ആ രണ്ടു മാസം ഞാൻ ട്യൂഷൻ കൊടുക്കാതിരുന്നാലേ- ആ രണ്ടു മാസം വരെ കളിയില് മാത്രം ശ്രദ്ധിച്ചു- ന്ത പഠിച്ചത് മമ്മ പാടേ അങ്നങ് മറക്കും. മൂന്നാക്കും ട്ടുഷൻകൊടുത്ത് മൂന്നാലിമ് - ട്യൂഷൻ എടുത്തിക്ണ് ഞന്, ഓരോരുത്തർക്കും, എല്ലാർക്കും ഒരേ പ്ലാറ്റഫോം തന്നെ - അങ്ങനെയെ പക്ഷെ അ ഓരോ ടൈം വെച്ചിട്ടാണ് എടുത്തത്, ഓരോരുത്തർക്ക് ഏഴു ടു - എട്ട് വരെ രുത്തർക്ക് രണ്ട് ടു മൂന്ന് വരെ. മത സ്കൂളില്ലല്ലോ? മ ക്ക മദ്രസത്തല്ലേ സ്കൂളത്ത്.
ആഹ് സ്ടുത്ത തന്നെ എടുത്ത കൊടുത്ത്ണ് ആ ബേസ് ക്ലാസ് ആണോ? അതോ സ്കൂൾ ട്യൂഷനായിട്ടാ....
ബേസ്, ഇംഗ്ലീഷ് കൊടുത്തു, പിന്നെ അറബിക്കും കൊടുത്തു, മാത്‍സ് ഓല്ലും ഓക്കേണ്. ഉക്കിടുക്കേണ്ട ഒ ആവശ്യം മ... ഹിന്ദി പിന്നെ എന്താ ഹിന്ദി എന്താന്ന പറ അവടക്ക് അറിയില്ല...... സിലബസ് പഠിക്കണില്ല ഞൻ അത് വരുന്ന സമയത്ത് എന്താവന്നുള്ളത്.....
അതെല്ലോ...,
ആ അത് അപ്പ നോക്കിയാ പോരെ....
ഉ ഉ ഉ അന്റെ ഭഷണാണല്ലോ.....
അെ അവിടെ കാ.... ടച്ച കൂട്ട ക്ലസ് ടീച്ച തന്നെ ഈ ടീച്ചറെ ഞാ ഞാനിത്തോള, എൻന്റെറെൂടെേക്ക്.... പ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാ ടീച്ചർ തന്നെ എടു ടീച്ചർ..... ടൂഷൻ ഓൺലൈൻ ക്ലാസ് നടത്തണ്ടന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങട്ട് ഒക്ക് വാണ്ടിഞന് എടുത്തതാണ്, കാരണം.... ചിറമ്പളോട് അങ്ങനെ വന്ന് പറയുമ്പോ, ആഹ് മാത്രരി ഇരിത്ണ്ടായിട്ടല്ലോ പറയണ്ടതേ. അപ്പോ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു കാര്യമാട്ടെ. നോക്ക്ന്നെ ഞാന തെ ബേസി- കാറ്റായിട്ട്ന്നെ. വേറെ തന്നെ എടുത്ത് ഒക്ക ഇംഗ്ലീഷ് കൂട്ടി വായിക്കാനൊ ഒരു- ബുദ്ധിമുട്ടുണ്ടായിന് മൂന്നാം ക്ലാസ്- ഓക്ക് പിന്നെ പോക്ക അതും സെറ്റ ആയി. ഏ...
ബേസ് ക്ലാസ്സ്‌ ആണോ കൊടുത്തത്? ആഹ്..
ആഹ് ബേഖ പാസേ.
അത... ആഹ് അത് കഴിഞ്ഞിട്ട് ഡ്വാൻസ് ക്ലാസ് എടുത്തണെങ്കിൽ നല്ലോണം വൈക്ക പാരഗ്രഫ ഒക്ക ഒറ്റൊക്കെ എുതാന്- ഉള്ളതൊക്കെ വരും.
ഏത് കാസത്താലേ?
അഡ്വാൻസ് ലെവല ഇണ്ട് അത് ഈ ബേസ് - ക്ലാസൽ വന്നാല് എങ്ങനെ- അറിയോ നമ്മള് അക്ഷരങ്ങള് അത് അക്ഷരങ്ങൾ എങ്ങനെ വായി- ക്കാ അതൊക്കെയാണ് പിന്നെ മൂന്ന് മൂന്ന് അക്ഷരം കൂട്ടിയാണ് വായി ക്ക പിന്നെ ഒരു സെന്റൻസ് അതൊക്കെ അത്രേള്ളൂ പിന്നെ ഈ അഡ്വാൻസ് ലെവലാവുമ്പോ എന്താറിയോ നമുക്ക് സ്വന്തായിട്ട് എന്റെ പേര്താണ് എന്റെ വീട് വടടേണ്ന്നൊക്കെ പറഞ്ഞ് ഒരു പാരാഗ്രാഫ് നമ്മളെ കുട്ട്യാക്കൊര് ഇപ്പൊ മൂന്നിലെത്തീലെ ഇപ്പ എൽ കെ ജി മുതലേ ഇംഗ്ലീഷ് തൊടങ്ങ്ണല്ലേ അപ്പ ഈ മൂന്നിലും നാൽലൊക്കെ മുതൽ സ്വന്തായിട്ട് എഴുതണല്ലോ അതിന് ള്ള ലെവലാണ് അഡ്വാൻസ് ലെവല് അതരു മാസം കൊടുത്താല് കുട്ട്യാള് നല്ല ഉഷാറാവും ഞാൻ എന്റെ മോന് കൊടുത്തിര്ന്ന് അതാട്ടാ ഇത്തരസ്പൻസ് പറഞ്ഞാണ്
ഇൻക്കറീലാ അങ്ങനൊരു ക്ലാസ്സിനെ പറ്റി
ഉം അങ്ങനെ അഡമിഷ താല്പര്യണ്ടെങ്കിന്നോട് പറയേണ്ടി ഞാനത് പർഞ്ഞരണ്ട് അതിനെ പറ്റി വിട്ടര്ന്റ്
ഓക്കെ ഉം ഇപ്പൊ ഇപ്പൊ നട് ക്കൂല ഇപ്പ ഈ മദ്രസില് പരീക്ഷൊക്കെയാണ്
ആഹ് പരീക്ഷ കയ്ഞ്ഞിട്ട് മതി ആഹ് ഓണപ്പൂട്ട് വെക്കേഷനിലൊക്കെ ഇണ്ടാവും പത്ത് ആഹ് വെക്കേഷൻണ്ടാവും പത്തു ദിവസത്തിന് ക്ലാസ് ഞാനത് പറയണ്ട്ട്ടോ നിങ്ങളെ പേരെത്താണ് ആഹ് സേവ് ചെയ്തക്ക നമ്പറ് മുനീറാന്ന അതില് വന്നത് ലേ മുനീറ അല്ലേ
ഉം അയ്നപ്പോ
മറന്നോന്ന് ഉം
ആഹ് അത് ഞാൻ പറയണ്ട് ഉം പിന്നെ
ഉം ഓക്കെ ആഹ് ഉം
വേറെന്തക്കേ
രാത്രി ഉച്ചക്ക് ഒന്നായിട്ട് വെക്കോ ഓഫ് രാത്രി ഉച്ചക്ക് ഒന്നായിട്ട് വെക്കോ ഫുഡ്‌
ഫുഡൊക്കെ ആര് ഞാനൊ
ആഹ് രാത്രി ഉച്ചക്ക് ഒന്നായിട്ടാണോ വെക്കല് ഫുഡ്ന്ന്
ഒന്നായി ഒറ്റവെപ്പ് എന്റെപ്പതിന്നും ഞാൻ വിളിക്കട്ടോ ഇതീക്കൊരു കോള് വര്ന്നുണ്ടേ ഞാൻ വിളിക്കാ
ഓക്കെ